ഹലോ
ഹലോ
ആഹ കേൾക്കില്ലേ
ആഹാ കേക്കുന്നുണ്ട്
ആ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം സുഖമായിട്ടിരിക്കണു ആ ഫുഡൊക്കെ കഴിച്ചു ഫുഡ്ക്കെകഴിച്ചു സുഖമായിട്ടിരിക്കണു
ആ ആ എന്തൊക്കെയുണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഫുഡ് എന്തേന് ആഹ എന്തൊക്കെയ ഫുഡിന് സ്പെഷ്യലായിട്ട് എന്തേനും ഉണ്ടോ
സ്പെഷ്യലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്യ സാധാരണ രീതിയില്ള്ള എന്തൊക്കെയാ
ആഹ ഞങ്ങൾക്കഅകനെന്നെ സാധാരണ ഉള്ളത് മീനുണ്ട് അക്കില്ല കറിയും
ആഹ് പിന്നെ വേറെന്തൊക്കെയണ്ട് വിശേഷം കുട്ടികളൊക്കെ എന്തക്കും
കുട്ടികള് കുളിക്കണ്ണ്ട് ഒരാൾ അംഗവാടി പോയിക്ക്‌ണ് ഒരാൾ ഇവിടെണ്ട് വെക്കേഷനല്ലേ ഫ്രീയല്ലേ ഉം പിന്നെ കിടന്നൊന്നും ആരും ഉറങ്ങൂല്ല ആഹ് കിടന്നുറങ്ങുന്ന പരിപാടിയൊന്നും ആർക്കുല്യ
ഒരാള് ഒരാൾ ടി വി കാണു ഒരാള് അംഗവാടി പോയെക്കാണ്
ആ ആ ആ ആ മൂന്നരവും വരാന് ഉം
ആഹ് എന്റെതും എത്തും മൂന്നര ആവുമ്പത്തേക്കും പിന്നെ വേ വേറെന്തൊക്കെയുണ്ട് വിശേഷം
ഉം വേറെന്ത അങ്ങനെ പോണ്
വേറെൊ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുല്ല അങ്ങനെ പോകുന്നു പിന്നെ വെക്കേഷനായിട്ട് എവിടെയെങ്കിലും യാത്രയൊന്നും പോയില്ലേ
യാത്ര കുറവാണ് അപ്പ എന്താ വച്ചാൽ ഹസ്ബന്റന് വർക്കണ്ടാവും പിന്നെ ഒര്ക്ക് ഒഴിവ് എന്താ രണ്ടാശ്ശരി അ അതുപോലെ സൺണ്ടേലോക്കെ ഒഴിവ് ഉണ്ടാവള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
പുറത്ത് പോകാൻ കഴിയില്ല പിന്നെ വീട്ടില് ആളില്ലാത്തതോണ്ട്
ആഹ് ആഹ് ആഹ്
ഉം ഉ
ആഹ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും അങ്ങനെ അധികൊന്നും പുറത്തുന്നും പോകറന്നുല്ല ഞാകൾക്കും സമയമൊന്നും കിട്ടാറില്ല പോവാൻ വെക്കേഷനയിട്ടത്ത അങ്ങനെ പോയന്നോന്നില്ല ഉ പിന്നെ അമ്മ വീട് വരെ ഒന്ന് പോയായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു
ടൂർ അങ്ങനെ പോക പോകലല്ലേ ട്രിപ്പ് ട്രിപ്പ ആയിക്കൊണ്ട് അങ്ങനെ പോകാറില്ലേ
ഏയ് ട്രിപ്പൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല
ഇല്ലല്ലേ
ട്രിപ്പൊക്കെ പോലൊക്കെ കുറവാണ് ആഹ് അല്ലാ സമയം ഉണ്ടാവാറില്ല അതുകൊണ്ടാ
ആഹ് ആഹ്
ആ് പോവാനുള്ള സമയം ഹസ്ബൻഡന് ഇല്ലാത്ത കൊണ്ടാ പോവാത്ത
ആ ആ അങ്ങനത്തെല്ലെ എവിടെ അല്ലും വർക്കണ്ടാവുമ്പോം ഉം അത് ഒഴിവാക്കാൻ പറ്റൂ ഇല്ലോ
ആഹ അതുകൊണ്ട് പോ പിന്നെ അല്ല എന്തെങ്കിലുംല്ലാണ്ട് പോകണംമെന്ന് വിചാരിച്ച് പോവാനായിട്ട് ലീവ് എടുക്കണം അതിങ്ങനെ പോവാറില്ല
ആഹ് ആഹ് ആഹ് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണ ആളാണോ അങ്ങനെ സ്പെഷ്യലായിട്ട് ഐറ്റങ്ങളൊക്കെ പുറത്തുന്ന് വങ്ങലാണോ അതോ വീട്ടില ഉണ്ടാക്കുവോ എന്താണ് പരിപാടി ഹലോ ആ കേൾക്കില്ലേ
ഹലോ
അല്ല ഫുഡൊക്കെ വീട്ടില് അങ്ങനെ ഉണ്ടാക്കലാണോ അത് സ്പെഷ്യലായൊക്കെ പുറത്തൂന്ന് വാങ്ങലാണോ ഓർഡറ് ചെയ്യലുണ്ടോ എങ്ങനെയാണ്
ഹലോ ആ കേക്കുന്നുണ്ട് കേക്കണ്ടായിരുന്നില്ല ആദ്യം
ആഹ് അല്ല ഫുഡൊക്കെ അങ്ങള് പുറത്തുനിന്ന് കൈ വാങ്ങനെ ഓഡർ ചെയ്ത് വാങ്ങലുണ്ടോ അതോ വീട്ടില് ണ്ടാക്കാറാണോ
ഏയ് വീട്ടിലുണ്ടാക്കലന്നെയാ പുറത്തൂന്നൊന്നും ഓർഡർ ഒന്നും ചെയ്യാറ് അങ്ങനൊന്നൂല്ല പൊറത്തൂന്നൊന്ന് അങ്ങനെ വല്ലപ്പോഴൊക്കെള്ളൂ
ആഹ് ആഹ്
അല്ലാണ്ട് ഇങ്ങനെ പോവാറൊന്നില്ല പൊറത്ത് പോയി ഫുഡ് ഒക്കെ കഴിക്കാറുണ്ടോ ഓർഡർ ചെയ്തൊക്കെ മേടിക്കാറുണ്ടോ
അന്നങ്ങനെ ഇടയ്ക്ക് പോകണ ടൈമിലൊക്കെ ഇങ്ങനെ നമ്മ വീട്ടിൽ ഇണ്ടാക്കാൻ ടൈമില്ലാലാലൊക്കെ ഇങ്ങ് പോരുന്ന സമയത്ത് അങ്ങനെ വാങ്ങും അല്ലാതെ വാങ്ങില്ല
ആ അല്ലാണ്ട് ഓർഡർ ഓഡർ ചെയ്ത് മേടി ക്കലും ഞങ്ങക്കും അങ്ങനെയൊന്നുംല്ല ഞങ്ങളും പോവുമ്പോ മാത്രക്കെ മേടിക്കലന്നേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് അല്ല എപ്പളേക്കെ ആവുമ്പോ കൊഴപ്പില്ല നമ്മള് ഉം എപ്പോം ചെയ്യുമ്പോ അതൊക്കെ ഭയങ്കര കേടല്ലേ
ആഹ് അതന്നെ അല്ലാണ്ട് ഓർഡർ ചെയ്ത് മേടിക്കണൊന്നും അങ്ങനെ അതൊക് ക്കെ അത് ഫുഡ് കഴിക്കലും അത്ര നല്ലതല്ലാല്ലോ പിന്നെ പിള്ളേർക്ക് എല്ലാ എപ്പഴും കഴിച്ചു കഴിഞ്ഞ്മ്മാ എപ്പഴും വേണംന്നൊക്കെ പറയും പിന്നങ്ങനത്തെ ഫുഡ് ഒക്കെ കഴിക്കല് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ ഡെയിലി ഒക്കെ ആയി കഴിയുമ്പോ ശരീരത്തിനും കേടാൺള്ളോ അങ് ങനെയുള്ളതൊക്കെ നേർ അങ്ങനെ തുടക്കത്തിലെന്നെ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീലായി കഴിഞ്ഞയിഞ്ഞാ എല്ലാം ബുദ്ധിമുട്ടാവൂലോ ആഹ് ശീലാവാതെ നമ്മളെ അങ്ങനെ ഓ ഡർ ചെയ്ത് നമ്മള് ജങ്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചാലും അതും ശരീരത്തിന് കേടാണല്ലോ അപ്പ അതിലും ഭേദം നമ്മൾ അങ്ങനെയൊന്നും കഴിക്കാണ്ടിരിക്കാണല്ലോ നല്ലത് പിന്നെ വല്ലപ്പോഴും പൊറത്ത്പോകുമ്പ കഴിക്കണത് അങ്ങനെയല്ലല്ലോ നമ്മള് മറ്റതാവുമ്പേ ആ എപ് പ്പഴും ഓഡർ ചെയ്യ എന്നുള്ള രീതിലാവും മക്കളും അപ്പൊ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരൂല്ലോ ആഹ് അത് ശീലായി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുമല്ലോ അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മളങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലാണ്ടാക്
ആഹ് ആഹ് അങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്ക്വോ നിങ്ങളങ്ങനെ സ്പെഷ്യലായിട്ട്ണ്ടാക്കല്ണ്ടോ എന്താണ്
ആഹ് സ്പെഷ്യലായിട്ട് എടക്കെക്കെ ഉണ്ടാക്കും
മന്തി അങ്ങനെ
അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല അങ്ങനൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അല്ലാതെ സാധാ ഫുഡുകളെക്കെയാ ആഹ് എന്തെല്ലാം അവെയ്ലബിളാണ് ഞാം പിന്നെ അങ്ങനെ ഫുഡ് അങ്ങനെ കൂടുതലായിട്ട് അങ്ങന വല്ല്യ കാര്യായിട്ടൊന്നും ഉണ്ടാക്കില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഇതിനൊക്കെ ഉണ്ടാക്കാ അല്ലാണ്ട് ഹാ അല്ലാണ്ട് കുടുംബത്തില് വല്ല്യ കാര്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ പിന്നെ പിള്ളേർ ഓരോന്നൊക്കെ പറയുമ്പേ പരീക്ഷിച്ചൊക്കെ നോക്കാറുണ്ട് അല്ലാതെ വല്ല്യ പരീക്ഷണൊന്നും ഇല്ല
കേക്ക്ഐറ്റംസൊക്കെ
ഏയ് അ അ അതിനോടൊന്നും വലിയ വശോന്നൂല്ല അങ്ങനൊന്നും ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടൂല്ല അങ്ങനുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പരീക്ഷിക്കാൻ
ആഹ് അമ്മള് പിന്നെ പൊറത്ത്ന്ന് അമ്മള് വാങ്ങും കേക്കൊക്കെപ്പൊ അധികഒന്നുംവാങ്ങല്ല ഇണ്ടാകണക്കാരുണ്ട് ഉം കേക്ക് ഇണ്ടാക്കലുണ്ടോ അല്ല കേക്ക് ഞാൻ ഇണ്ടാക്കാറില്ല അഇൻക്ക് അയിമ്മക്ക് വല്ല്യ താൽപ്പര്യല്ല അഇണ്ടാ കീ നോക്കിട്ടില്ലട്ടോ അതുകൊണ്ടാണ് അല്ലാത്ത റൈസാ റ്റംസൊക്കെണ്ടാക്കുന്നല്ലാതെ കേക്കിന്റെ ഇതൊന്നും ഉണ്ടാക്കാറില്ല
ആഹ് ഞാനും അങ്ങനെന്നും ഉണ്ടാക്കിന്ന് നോക്കിട്ടില്ല ഞാൻ പിള്ളേര് പറയാറുണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ പറയാറില്ല പിന്നെ ചെല ചെല കാര്യ ഇതൊക്കെ പിള്ളേര് പറയുമ്പോ ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാറുണ്ട് നല്ലതായിരിക്കോന്ന് ആഹ് വിചാരിച്ച് കേക്കൊക്കെ എല്ലാരും സിമ്പിളായിട്ട് ഇണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കാണിക്കണായി കണ്ട്ട്ട്ണ്ട് പക്ഷെ ഞാനിതുവരെ അങ്ങനെ പരീക്ഷിച്ചൊന്നും നോക്കിട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല അങ്ങനെക്കെ
അങ്ങനെക്കെ പോണു ആഹ് ആഹ് പിന്നെ സ്കൂളൊക്കെ തൊറക്കാനായിലെ
ആഹ് സ്കൂളൊക്കെ തൊറക്കാറായി ഇൻപ്പോ സ്കൂള് തൊറക്ക്ണേന്റെ ഉം എം ബുക്കൊക്കെ മേടിച്ചു ബുക്കൊക്കെ മേടിച്ചൊക്കെവെച്ച്ട്ട്ണ്ട് അതൊക്കെ റെഡിആക്കി യൂണി ഫോമൊക്കെ സെറ്റാക്കി ഇള്ള കാര്യങ്ങളൊക്കെ
ആണോ അതോ
എന്തോ
അടി അല്ല റെഡിമെയ്ഡ് ഇട്ക്കലാണോ അതോ
അല്ല ഞങ്ങക്ക് സ്കൂളിന്ന് തന്നെയാ കിട്ടണേ സ്കൂളിന്ന് തന്നെ ടെക്സ് ആഹ് എല്ലാം കൊടു ഏഹ് കിട്ടേക്കചിയ്യും
ഏഹ് ആഹ് ആഹ് ഏഹ് എത്ര പേര്ണ്ട് സ്കൂള് പോണ് സ്കൂള് പോണ എത്ര പേരുണ്ട്
സ്കൂളി പോകാൻ മൂത്താൾ മാത്രേ പോണള്ളൂ എളേയാള് അങ്കൻവാടിയിലാ പോണത്
ഏഹ് രണ്ട് മക്കളാ
രണ്ട് മക്കളാണ്
ആഹ് ഒക്കെ
ആഹ് ഒരാള് അങ്കംവാടിൽ ഒരാള് സ്കൂളിലാ പോണെ
ആഹ് ആഹ് ഉം എത്രാ ക്ലാസ്സിലാ പഠിക്ക്ണ്
രണ്ട രണ്ട മൂത്താള് മൂന്നാം ക്ലാസ്സിലാ പഠിക്ക്ന്
ആഹ് ആഹ് പഠിക്കോ എന്താണ്
ആഹ് പഠിക്കാൻ കൊഴപ്പല്ല കൊഴപ്പൊല്ല പഠിക്കും ആഹ് മൂന്നിലല്ലേ ആയുള്ളൂ
ഉം ഉം ഉം
പിന്നെ മക്കളൊക്കെ എന്ത് എന്ത് ചെയ്യുന്നു
അം വല്ല്യ മോന് എത്രാം ക്ലാസ്ക്ക് ഈപ്രാവശ്യം? രണ്ടാമത്തെ മോന് മൂന്നാം ക്ലാസ്ക്ക്. ചെറുത് ഇപ്പ എൽ കെ ജി ചേർത്ത്ക്ക്ണ്. ഇന്ന് അങ്ങ് അങ്കണവാടീ പോയതാണ്. ഇപ്പൊ കുറച്ച് ദിവസായിട്ട് പോയിട്ടില്ലേനി. സ്കൂളൊക്കെ ചേർത്തതല്ലെ. പിന്നെ ആഹ് മൂന്ന് പേര്.
ആഹ് ആഹ്
ഇന്ന് അംഗൻവാടിൽ പോകാറുങ്ങാണ്ട്. ഇന്ന് അങ്ങനെ പോയ് ഏതാ കൊറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ അങ്കണവാടി. ആഹ് മൂന്നാം ക്ലാസ്സില്
ഇനി മൂന്നാം ക്ലാസിലേക്കാണോ?
ഇഞ്ഞ് മൂ മൂന്നാം ക്ലാസ്ക്ക്.
ആ, ആ,. അപ്പെ എന്റെ കുഞ്ഞിന്റെ പ്രായം തന്നെയാ. ൻ്റെ എൻ്റെ അഹ് മോളാണ് മോനാണ് മൂത്തത്. മോള് രണ്ടാമത്തത്.
ആ, ആ, ആ.
ആ. പിന്നെ ബുക്കൊക്കെ മേടിച്ചോ?
പോയ് മേടിച്ചാ? ആ, ബുക്ക് നോട്ട് പുസ്തകം വാങ്ങി. ഇനി സ്കൂൾ ന്ന് മറ്റേ കിട്ടുവല്ലോ കുറച്ച് ഇവർ ക്ക് രണ്ടാൾക്ക് കിട്ടുകെരം അല്ല ഒരാൾക്ക് കിട്ടുകെരം, സ്ക്കൂ ക്കൂൾന്ന്. മൂന്നാം ക്ലാസ്ത്തെ മോന് കിട്ടുകെരം. എട്ടാം ക്ലാസ്സിലെന്നെ ഇമ്മള് വാങ്ങേണ്ടി വരുന്ന് തോന്നണണ്ട്. നോട്ടുബു ക്ക് വാങ്ങീട്ടോ. പക്ഷെ അത് പിന്നെ അങ്ങ് പെരുന്നാളൊക്കെ ആയി തുടങ്ങീല്ലെ. അപ്പവന് ഡ്രസ് എടുക്കാം.
ടെസ്‌റ്റും നോട്ടു ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. ആ. അത് ഞങ്ങൾ ഇവടെ മാഞ്ഞ ഞങ്ങളൾ മറ്റേ അയോ ഉം. മറ്റേ സ്കൂളാണ്. ഇമ്മളൾ ഫീസ് അടക്കണ സ്കൂളുണ്ടല്ലോ. ഐ സി അപ്പ നമ്മുക് പ നമ്മൾ പേയ്മെൻറ് നേരത്തെ അടയ്ക്കണം. അപ്പെ നമുക്ക് കിട്ടും എല്ലാം.
ഹലോ, ആ ശരി.
യൂണിഫോമും അവര് തന്നെയാ തന്നത്.
എ,. അതൊക്കെ അതില് പെടൂല്ലേ.
ആ, അതൊക്കെ അതിനകത്ത് തന്നെ അതിനകത്തല്ല. യൂണിഫോമിന് നമ്മൾ സെപ്പറേറ്റ് ഫീസ് സ പ്പറേറ്റ് പിന്നെ ഏ, നമ്മുടെ ഏ. ഇമ്മടെ ടെക്സ്റ്റ് നോട്ട് അത് സെപ്പറേറ്റ് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസ് നമ്മൾ കൊടുക്കണം.
ആ, ആ, ആ.
എന്നാലും നല്ല നല്ലൊരു എമൗണ്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ആകും.
ആ, ആ, ആ, ശരി അപ്പ ഇപ്പ പിന്നെ പെരുന്നാളും ആയില്ലേ. ഞങ്ങളതി ഉം.
പഠിപ്പിക്കണതൊന്നും കുഴപ്പല്ല. നന്നായിട്ട് പഠിപ്പിക്കും. കുഴപ്പമൊന്നുല്ല. അങ്ങനെ പോണു. അവര് എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കയൊക്കെ ചെയ്തോളും. കാരണം കുഴപ്പല്ല. പഠനമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പൊക്കോളും.
ആ, ആ, ആ.
എന്നാ ശരി. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും വിളിക്കാം.
പത്ത് മിനിറ്റ് ആവണം.
ആ, ആ.
പത്ത് മിനിറ്റ് ആയിട്ടില്ല.
ആ, ആ, ആ, ഓക്കെ, ഓക്കെ.
പിന്നെ മഴക്കെ ഉണ്ടോ നാട്ടില്?
ആ, ഇപ്പോ മഴ ചെറുതായിട്ടുണ്ട്.
ആ, ഇല്ല ഇപ്പം, വെയിലാണ്.
ആ, ഇവിടെ ഇപ്പോ മഴയുടെ മഴയായിട്ടാ നിക്കണത്. മഴയായിട്ടാ നിക്കണേ.
അ, അ.
ആയിട്ടാണ് ഇപ്പ ഇരിക്കണേയ്.
ആഹ് ആഹ്
പിന്നെ എൻ എളെയാള് അങ്കമ്പാടിയിൽ ന്ന് പോയിട്ടുണ്ടോ
ആ ഇന്ന് പോയ്‌ക്ന്
ആഹ് ആഹ്ആഹ്
പ്പ കുറെ ദിസായിട്ട് പോയിട്ടില്ലേ നി
ആഹ് ആഹ്
ഇന്നന്ന് പൊയിക്ണ്
ആഹ് ആ പിന്നെ കൊറച്ചസം മഴയ മഴയതൊണ്ടാ പതിയെക്കോ ണ്ടായിരുന്നോലോ ആഹ് ഒരാ ഒരാവെയിൽന്റെ ചൂട് കൂടുതലായിണ് ഇനി മഴയാകുമ്പോ അവധി ഉണ്ടെന്നാ പറയണെ കേട്ടെ മഴയുടെ അവധി ഉണ്ടാവുന്ന് പറയണ്ട് പിന്നെ ചെലപ്പോ അവധി ഉണ്ടാവില്ലാന്നും പറയണ്ട് ഏ ചെലപ്പ പ്പ സ്കൂള് തുറക്കണവരെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയിണ്ടായിരുന്നു
ആണാണോഅ ഹ്അഹ്
അതൊണ്ടിപ്പങ്ങനെയാന്നറിയില്ല കൊഴപ്പണ്ടാവുലായിരിക്കും പിനെ ഒരാഴ്ച വെയിലായാരണം അവധിയുണ്ടായിരുന്നു
ആഹ് ആഹ് അവിടെ ഉണ്ടായിന് ഒഴിവേനി
ആഹ്
സ്കൂൾ പിന്നെ ഏതെലും വെക്കേഷൻ ആയതൊണ്ട് പിന്നെ ഹ സ്കൂളിതി ഇതായിട്ടില്ലല്ലോ
പിന്നെ വെക്കേഷൻ നായിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ ഒരിടത്തും പോ പോവുകയവും ചെയ്തില്ലായിരുന്നു
ആഹ് ആഹ് ആഹ്
വീട്ടിലൊന്നും പോയില്ലേ
വീട്ടിലിന്ന് പെരുന്നാളായില്ലേ അപ്പ പോണം ഒന്നത് വീട്ടില ആളല്ലാത്തതൊണ്ട് അങ്ങനെ പോയി നിക്കാൻ കഴില്ല
അതൊണ്ട് പോകു അപ്പഴേ പോകു ള്ളുല്ലേ
ആ ന്ന പതിനൊന്ന് മിനിറ്റ് അയക്ക നമ്മള് പിന്നെ വിളിക്കല്ലേ ആ അത് ശരി